ഇല്ലേ കേൾക്കല്ലെ
ആഹ് കേക്കണ്ട് ഇങ്ങളെന്തൊ കെടക്കെ ചെറിയ സൗണ്ടില്
ഏസ് അയ് അയമീൻ അരോ പൈ വിളിക്കുമ്പോ സൗണ്ട് കൊറവുണ്ട് ഫോണിന് കെട്
അത് ഒച്ചീലിപ്പം ഇപ്പ ഇപ്പെല്ലാം സൗണ്ട്ണ്ടല്ലോ ഇപ്പൊ സൗണ്ട്ണ്ട് അപ്പൊ അത് മെല്ലെ പറഞ്ഞിട്ടാണ് സൗണ്ട് കൊറവേ
അത് ശെരി ആഹ് പിന്നെ പോരാത്തെ മയല്ലേ?
മഴ പെയിതിറ്റെന്താ സൗണ്ട് പറ്റെ പോയോ മയ ചെയ്തപ്പോ അവിടെ മഴ പെയ്തേന് ഇവിടെ സൗണ്ട് പോയോ ആഹ് അത് മിണ്ടാതെ നടക്കാല്ലേ
ആഹ്
ആഹ് ശരി ചോറൊക്കെ തിന്ന് കെടക്കാ
ചോറൊക്കെ തിന്നു അത് കഴിഞ്ഞീല്ലേ ഇല്ല ഇല്ല ഒരു മൂ അല്ല ഇന്ന് പറഞ്ഞു ഉച്ചക്കേഷം ഇണ്ടാവലില്ലാ
ആഹ് ആഹ് ആഹ് അത് ശരി കുട്ടി വന്നോ ചെറിയോള്
വെരുവേ വെരാനായി തൊടങ്ങീക്കണ് രണ്ടേ മുക്കാലിന് വിടും രണ്ടേ അൻപതിനൊക്കെ വിടും ഓക്കത് പറ്റെണ്ടാവില്ലാ അങ്ങനെ എന്തേലൊക്കെ കൊടുക്കാ ഉം അത് നിന്നും ചെലപ്പോ നിന്നും പക്ഷെ കൂട്ടാ ഉം കൂട്ടൻ ഇണ്ടാക്കിയാ തിന്നുട്ടോ ഓള് തിന്നും ക്ക്ഷ്ട്ടാ ഇൻ്റെ ചെറുതും ഞാനുവാ അധികം തിന്നല് ഓക്കിഷ്ട്ടാണ് അത് പറയും എപ്പളും ഇണ്ടാക്കാൻ
ഇജിപ്പെവിടെ റൂമിലാ
ആഹ് എന്തിയെ
ഏഹ് ഞാൻ പൊറത്തിരിക്കണായിരുന്ന് മഴേൻ്റെ സൗണ്ട് ഇങ്ങനെ കേക്കാണ്ട്
അയിന് ഓരാടെ ഇണ്ട് വരുന്ന നോക്കിക്കാണ്ട് ഞാ പിന്നെ
ലുണ്ടോ
ഞാൻ പോയിട്ടില്ലാ ആഹ് ഒരുപാട് സിറ്റൗട്ടില്
ആഹ് അത് സരി
മൂന്നര ആവും എന്തച്ചാ വേറെ ട്രിപ്പയാക്ക് ഉള്ളതോണ്ടേ ഓലെ എർക്കീട്ടാ ഇവലെട് ക്കാം പൊവൊള്ളൂ. അപ്പംപിന്നെ മൂന്നരക്കാവും വരാന്. മൂന്നണ്യല്ലേ ആയിട്ടുള്ളൂ.
ആഹ്. എന്ത അഞ്ചത്തിയേളെ വർത്താനൊക്കെ?
എന്താ അങ്ങനെ പോണ്. ഒരാൾ പ്രസവിച്ച് നാപ്പത് ആഹ് ഓക്കുണ്ട് രണ്ടാക്കുണ്ട്. ഒരാൾത് പ്പം ആഹ് നാറാസായി. ആഹ് ആഹ് മറ്റോൾ വേറെ ഒരാള്ണ്ട് ഓൾ ക്കും തന്നെ ഏഹ് നാപ്പത് കഴിഞ്ഞു ഏഹ് ആഹ് നാപ്പത് കഴിഞ്ഞു.
ആഹ് അഹ് സ് ഞമ്മക്കൊരാള് അഞ്ചത്തി ഒന്നല്ലൊള്ളു പറ്യേ. നമ്മള് വെൽ ത്തി പോയതല്ലേന്യൊ കൊറേ.
ഏഹ് പറയാണ്ടോ. ഇത്ര കാലം ഓക്ക് ഫോണ് ഇല്ലേനി. ആഹ്. പിന്നെ ഫോണൊക്കെ ഇപ്പം റെഡി ആ മാറ്റി ഇപ്പം റെഡി ആക്കിയിട്ടൊള്ളു പറ്യേ.
ഈ ഫോണ് ഇല്ലാതെ എങ്ങനേ ഓള് നിക്ക്ണ് ല്ലേ.
ഫോണ് പക്ഷെ ബ ഫോണുണ്ട് പക്ഷെ അയ്ല് വാട്സആപ്പും കാര്യങ്ങളൊന്നും കിട്ട്ണ്ല്ല.
ഏഹ്
എന്താ അറീല. കേടായ്ങ്ണ്. ഇപ്പത്പ്പം മാറ്റീക്ക്ണ്. അതോളെ നിക്കാഹിന്റെ ടൈമില് കിട്ട്യതേനി. ഇപ്പം എട്ട് എട്ട് വർഷൊക്കായി തോന്ന്ണ്ട്. അഹ് വരെ കൊണ്ടടന്നീലേ പറ്യേ അത്രൊക്കെ തന്നെ ഫോണിന് ആയുസ്സൊള്ളൂ പറ്യേ. അയ്ന്ല്ലെ കാലാവധി മനുഷ്യന്റെ മാതിര്യെന്നെ. അതന്നെ കിട്ടിയാ വല്യ അത്രെ. അതന്നെ. എല്ലത്തിനുണ്ടൊരു കാലാവധി. പിന്നെന്താ മെഷീൻ ന്റെ കാര്യം ചെടി ഇൻക്കാ പരിപാട്യൊന്നുല്ല. ആദിക്കൊക്കെ ഇഷ്ടേനി. ഇപ്പ ഞാനാ ഞാൻ പർഞ്ഞിനി ഇപ്പ അതിമക്ക് ഒന്നും ഒരു താല്പര്യല്ല. അത് കൃഷിമക് കൃഷിയൊക്കെ ഉണ്ടാക്കീനി. ഇപ്പ അതാണ്. ഇൻക്കറീല. ഇപ്പങ്ങ കിട്ടിയ ഓരോന്ന് ങ്ങനെ കിട്ടീ കണ്ട് കിട്ടി കണ്ടിട്ടേയ്. അപ്പൊ ഇത് മ്മക്കയ്നൊള്ളൂ ഇത്. മറ്റെ ഞാൻ പറയേ എന്ത ക്കെ പയറായിട്ടോ തക്കാളിയൊക്കെ കുഴിച്ചിട്ടീനി പറയാ ഞാന്. ഇൻക്കിഷ്ട്ടേനി അതൊക്കെ അന്നൊക്കെ ചെയ്യ്ണത്. അന്ന് ഫോണായിറ്റ്ല്ലെ പരിപാടിയൊന്നും ഇല്ലേനി. ഊംഉം പയറൊക്കെ ഇട്ക്കൽ ഇടുക്കലൊക്കെ ഇണ്ടായിനി പറ്യ. ഇന്നട്ട് കായ്ച്ച്കാണ്ടൊക്കെ നല്ല ഇഷ്ടേനി. ഇപ്പ അയിമക്കൊന്നും താല്പര്യല്ല. ഇയ്യ്ണ്ടാക്കോ? ഉം
ചെടി നല്ലോണ്ടായ്നി. ആ കൊറോണ സമയത്ത് ഞാൻ പറയാ ചെട്യെന്നേനി പണി. എവ്ടെങ്കിലും കണ്ടാ അത് കി ട്ടാതെ പോരൂലേനി ഞാൻ. വാങ്ങിം ചെയ്ത്. എത്രങ്ങാനും പൈസ ഞാന് ചെടി വാങ്ങാൻ കളഞ്ഞ്ണോ. അത് ഇത്
ചെടി കണ്ടാല്വേ ആഹ്
അഹ് ചെടിലേ എങ്ങനെ ഇഞ്ഞ്പ്പാ പെരെ പോയി ഒന്ന് ചോയിച്ചാ അഹൂ എത്ര ങ്ങാനും ചെടിലേർഞ് ഇവട്ന്ന് ഞാന്റെ അപ്പർത്തുള്ള താത്താനിം കൂട്ടി ഇവടെ അവ്ടിം ഇതിലൊക്കെ പോയിക്ക്ണ്. അതേമായിരി കാട്ടിലൊരു പൂവ് ട്ട്ക്ക്‌ണതണ്ട് അതും കൊട്ന്ന് കുയിച്ചിടും ചെടിയായ്ക്കാണ്ടേ.
ഏഹ്
അങ്ങനെ ചെടിനെ പ്രേമിച്ചീനി. പിന്നെ എന്താച്ചാല് വീട്ട്ക്ക് പോണ സമയ ത്തത് വെരുമ്പോത്തേക്കും ങ്ങട്ടൊണങ്ങാ ഇപ്പൊ അതൊക്കെ നനക്കാനൊന്നും വല്ലാതെ ശ്രദ്ധിക്കാത്തൊണ്ട് ഓരോന്ന് പ്പോൽക്ക് പത്താ ചെടി അപ്പൊ അങ്ങനൊയിട്ട് പിന്നെ ഞാനിട് പോവുമ്പളൊക്കെ ചെലപ്പ ഞങ്ങള സ്റ്റെപ്പ്മ്മല്ന്ന് ഇന്ന് സ്റ്റെപ്പുമ്മലാണെങ്ക നളെ മതിൽമലേക്കാരും നാളെ മതിൽമലാണെങ്കി ഇന്ന് സ്റ്റെപ്പ്മ്മലെക്കാരും ചട്ടി ഇങ്ങനെ അങ്ങനോട് മാറ്റി കളിച്ചാല് അങ്ങോട്ടും ഇങ്ങോട്ടും കൊറെ ആഹ് ഞമ്മള് വീടിന്റെ കൊറെ മുന്നിലെക്കും കൊറെ അപ്പുറ ത്ത്ക്കെക്കും അങ്ങനെക്കെ ഷേപ്പും സൈസും മാറ്റി
ഇക്ക് ആ ചട്ടി വാങ്ങിക്കലാ ചട്ടി വാങ്ങിക്കലാ
എത്രങ്ങാനും ചട്ടി വാങ്ങിക്കണ് ഒ ചെടിക്കാട്ടി ഞങ്ങള് ഞാനും അവിടുന്ന് അവടെ വീട്ടിൽ പോയന്ന് മ്മാനിം കൂട്ടിട്ട് ചെടിക്കായിട്ട് പുല്ലേരെ വന്നിട്ട് ആ സൈഡിൽന്ന് ച വാങ്ങി പോയിക്കണ് അങ്ങനെയൊക്കെ ചെയ്തക്കണറ ഇപ്പൊ ഞാൻ പറയാ ഏ അയിനൊന്നുല്ല പ്പൊരു സായനൊല്ല പ്പമ്മ കൊറച്ച് പയറ് വിത്തന്നീന് അത് കുയിച്ചിട്ടിട്ട് അത് കുയിച്ചിട്ട് നല്ലോം മൊള ച്ച് നേരം മൂന്നാല് ഇല വന്ന് വള്ളിയാകൻ പറപ്പെട്ടപ്പൊ ഈ ചെറുതിനെ എന്തോ ഞാൻ ചീത്തറഞ്ഞില്ലേ ആ കുയിന്തിന് പോയി കൊറെ ചെടി പയർ പാ ങ്ങളെ പയർ ഇങ്ങളെ ചെടി ക്കെ ഞാ പറിച്ചിട്ടു പറഞ്ഞു അപ്പൊ കുട്ടികള് പറയ മ്മാ ങ്ങളെ പയറൊക്കെ പറിച്ചു ന്ന് അപ്പൊ പിന്നെ ഇൻക് ക്കെ ഞാൻ അയ്മ്മക്ക് നോക്കിയതന്നെല്ല അതക്കെ നീ ണ്ടാക്കി കായി ആയിട്ടാ പറച്ചനെങ്കിലോ
അതന്നെ
കുയിന്താട്ടിയാൽ വന്നിട്ടാ ഇന്റെ അത് ഓല പണിയാണേയ് ഞമ്മളത് വേദനിച്ചുവല്ലോ ഞമ്മളെ കായിനൊക്കെ പറിച്ചാല്. ഉം അങ്ങനെ കാട്ടി പിന്നെ ഞാന് അത്മ്മെക്ക്‌ നോക്കിയില്ല ത്തുല്ല ചെടിം ഇപ്പൊ ഒന്നരാടം മൈലാഞ്ചി അരച്ചു കജ്ജ്മ്മല് തൊപ്പിയാക്കി ഇടും
ഈ തൊപ്പി ആക്കി ഇടോ ജ്ജ് അൻക്കിഷ്ട്ടാണോ അത് ഏഹ് ആത് പണ്ടത്തെ മ്മാരൊക്കടല്ണ്ടെയ്
അത്തമ്മാര് പറീണ ച്ചെന്ദോര് ഷ്ട്ടാ ഇൻക് അരച്ച് മൈലാഞ്ചി ഞാന് അലോ അരക്കും
അക
ക്സീല് നല്ലോണരക്കും ഒര് ഒര് മുറി ചെറ്ന്നാരങ്ങി പാർന്ന്ട്ട് ആ മിക്സിയില് വെള്ളത് ന് പകരം ഒര്മുറി ചെറുനാരങ്ങ പീയ്യ ന്നല്ലോണ്ണം ഇങ്ങട്ടരക് ക്കൊ പേസ്റ്റ്മാരി ന്നല്ല ടൈറ്റ് ആയ്റ്റ് അതുംകൂട്ടി അണ് അരച്ചോക്കൊണ്ടി ഈ മൈലാഞ്ചി കിട്ട് ച്ചോന്ന് പറയും.
എഹ് ഇമ്പടെണ്ട് ഇവ്ട്ത്തെ ചോക്കക്കെ ചെയ്യും ഷെ ഞാന് ഇൻക്ക് മടിയാണ്.
ക്കും പഷെ തിളിരിലാണ് ഇട്ത്താ മതി ന്നല്ലോം ചോക്കും പിന്നെ ആ അതൂടി കൂട്ടിയാല് എന്താന്നോ ഒരുരണ്ടിലെലക് ക്ക ണ്ടൻണ്ടി വേരാ നാഗോക്കെ പിന്നെ ഇണ്ട്ടോ മറ്റേതൊക്കെ ഒന്ന് മതി കർത്ത് വരും നഗ് അടോ രണ്ട് കയ്യും തൊപ്പി ആക്കിറ്റ് ഞാനട് കടക്കും ഒര് കടത്തം. കുരിശുമാരിയണ് കെടക്കും ന്നീച്ചോള്ളൂ
ആഹ് ആരുല്ലല്ലോ കാണാനും ഇതിനും
ഓള്ണ്ടായ പറിം അൻന്റോക്കെ വൈലാഞ്ചി അത് ഇതനൊക്കെ പറയ്ട്ടോ. എഹ് കൊണ്ട് പോയിക്ക ജ്ജ്ഔട്ന്ന്ന്നൊക്കെ പറിം ഇഷ്ട്ടാണ് അയിന് അല്ലെലും ട്യൂബ്ട്ണയിന് ഇഷ്ടല്ല അപ്പൊ പറിം. അരച്ചണ് ഇട്ടോക്കിയാല് എന്ത് ന്നല്ല മൈലാഞ്ചിയാറിം. ഷെ രാത്രി ഇട്ട് കടക്കുമ്പോര് പ്രഷർ കൂടല്ല അങ്ങനെ മേത്തട്ടും കരുതിട്ടേ ഒരെ മേത്തോ മൊത്തക്കായ പറ്റുലല്ലോ അപ്പൊര് പ്രശ്നാണ് ഏഹ്
ക്കാന് ഇപ്പളൊക്കെ അരക്കാൻ മിക്സിണ്ടല്ലോ അറിയേ
ആഹ് ഇപ്പം പണ്ടേത്തെ പോലല്ലല്ലോ പായെത് ഞാൻ പറയാ അൻക്കൊർമ്മണ്ട് മിക്സിള്ള സമയത്തായിട്ടെനെ ഇമ്മാ അങ്ങനോന്നും മിക്സിയിൽ അടി ക്കൂല അരക്കൂല അന്നതൊക്കെ ന്ന്ട്ട് പണ്ടേത്തെ തിരുമ്പ്ണേ കല്ലുമോര് കല്ലേച് ഒര്തി അരച്ച്ണ്ടാക്കണം. അന്നൊക്കെ ട്യൂബ് വാങ്ങി തെര്ലല്ലോ പൈസക്കാര അന്നൊക്കെ ട്യൂബ് വാങ്ങല്
ഇപ്പൊ എല്ലാ ഈട്യൂബന്നല്ലെ ഇപ്പ ഓർഗാനിക്
ഇപ്പൊക്കെ ട്യൂബ ട്യൂബും എല്ലാവിധം ഇടാനും കൊയുപ്പേയ്.
അതെന്നെ പ്പയ് അയിനൊക്കെ യൂട്യൂബ് ആഹ് അതന്നെ. പറയണ്ടോ
ജ്ജ്ജോന്നും മൈലാഞ്ചിടുലാ അൻക്ക് ഇഷ്ടല്ലാ
ആഹ് ഇൻക് ആഹ് നഗത്തുംമേടും അല്ലാത നമ്മള് നകത്ത് വാൺ ചെൽപ്പടും ആഹ് ഉള്ളിലാ
ഞങ്ങള് ചെൽപ്പോ ഉള്ളില് ഞാനൊരു വട്ടത്തില് ഇങ്ങനെ വെരു ന്നടുൽ മാത്രം ചെറ്തായിട്ട് ന്നല്ല ചോപ്പിച്ചുന്നോളു. കൈയ്യ് ഫുള്ള് ആഹ് ഒര് വര വരെ തൊപ്പിടും. പിന്നെ നഖം എടക് തേയ്പത്ത് നഖോ ഇത്തിരി വളർത്തും അപ്പൊക്കെ നല്ല രസാഹ്.
ഏഹ് അയ് ഇപ്പളൂണ്ടോ
ദേ
നഖം വളർത്ത ഏഹ്
അങ്ങനെക്കെ ചെയ്യും ചെൽപ്പത് വെട്ടും ചെൽപ്പത് വളർത്തും ഇപ്പൊ വെട്ടിക്കൊണ്ടാണ് ചെൽപ്പോ തോന്നുമ്പോ ഒരു വളർ ത്തലാണ് അപ്പോങ്ങനെ മൈലാഞ്ചി ഇട്ടോട്ത്താ പെട്ടന്നന്നെ വളര്ന്നു കാണാ നഖം
എഹ് ഏഹ്
ല്ലോഅര്ക്കും ഞാൻ ന്റെ മ്മാക്ക് എന്തോരിഷ് ന്റെമ്മ ന്നാൾ വന്ന്ട്ട് കൊറേ മയിലാഞ്ചൂരി കൊണ്ടയ് പൊട്പ്പിച്ചാന് പൊട്പ്പിച്ച്കാണ്ട് പൊട്ച്ച് വെയിലത്തിട്ടണ് പൊട്ച്ച് കാണ്ട് മ്മർയ്ണ്ട് പെരക്കുട്ട്യക്കൊ
അതാ ർഞ് പൊടുത്ത് അല്ല വെയിലത്തിട്ട് ഉണക്ക്യാ അയിന്റെ ചോപ്പ് പോകുന്ന്
ചോപ്പ് കോറയും ഒര് ഇര്ണ്ട ചോപ്പേക്കാരം പിന്നർഞ്ഞാല് പൊടിച്ചതും പച്ചായ്റ്റ്ള്ള വ്യത്യാസെന്താച്ചാൽ പച്ച കയ്യ്മ്മല് ട്ടല് അങ്ങനെങ്ങനെ ഒണ്ങ്ങി ക്കഴിഞ്ഞരു ട്ടയ്റ്റെയ്റ്റ് നിക്കും ഈ ഒണങ്യെത് ഒണങ്യാലും പൂ തട് ട്ടിയാല് പച്ചക്കും പോകും തട്ടിയാല് ഉണങ്ങികഴിഞ്ഞ നമ്മള പ ചട്ടാരോട ഇർഗി പിടിച്ചുക്കുവല്ലോ ഉണങ്ങിയതോടെയും തട്ട അവര് പുടുത്തല്ലാത്ത മാരിയ കുട്ട കഞ്ഞൊണ്ടാണ്
ഉണക്കിയ ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ ഞ അച്ചിക്കണം കിട്ടുന്നല്ലാ അത്
എന്റെ അവിടെ എത്രോനും മൈലാഞ്ചി ഉണ്ടായിന് പക്ഷേ മൈലാഞ്ചി പോയപ്പോ ആഹ് അതുണ്ട് ഇപ്പൊ
നിന്റെ ഹസ്ബന്റ്
മൈലാഞ്ചി പോയപ്പോ ഒന്നായിട്ടാണ് പോയി അവിടുത്തത് വീട്ടത്തത് അതുകൊണ്ടിപ്പം അതും ഇല്ലാരേ
തലീടാൻ വാണ്ടിയിട്ടേ വാങ്ങല്ണ്ടായീനി പറിയാ ഹസ്ബൻഡൊക്കെ
ഏഹ് എടുവോ?
ആ ഇടല്ണ്ടായിനി ഇപ്പെടേല്ല്യ ഇപ്പൊ കൊറച്ചായിട്ട് മതിയാക്കിണ്
നെരപ്പായിണോ?
ആഹ് ഓര് ഇതൊക്കെ പെട്ടെന്ന് നെരക്ക്ണാൾക്കാര അന്റൊന്നും ഇണ്ടാവുലല്ലേ? ഇന്റെതൊക്കണ്ടല്ലോ
ഇന്റെ മുടീല് മുന്നില് വെരലൊടുങ്ങീണ് രണ്ട്, മൂന്നാല് നെരച്ച മുടി ഇങ്ങട്ടെ ഞാൻ പറഞ്ഞു
നർച്ചായായിക്ക്ണ് ഉം
ഏ ഞാൻ പറഞ്ഞു കുഞ്ഞിപ്പാനോട് അള്ളാ വെള്ള മൂടിയർഞ് എല്ലാ ഇജെത്താ കര്തിയെ അൻക്ക് വയസ്സായില്ല ഇജ്ജ്പ്പെളും ചെറിയ കുട്ടിയാര്തിയോ ഇജ്ങ്ങനെ ഫോമാക്കി നടക്ക്ണ്ട് എന്നല്ലാതേന്ന്
ആഹ് അതല്ലേ വയസ്സൊന്നും ആവണ്ട മുടി നെരക്കാപ്പൊ
അങ്ങനെക്കെ പറയും
ഇന്റൊക്കെ എത്രങ്ങാനും ഇണ്ട്ന്നറിയോ മുന്നില്
ഇണ്ടോ?
ഉം ഇന്റെ പക്ഷേ ഇന്റെ ഏട്ടത്തിന്റെല്ല ഇന്റെ ഒരു ഏട്ടത്തിന്റെല്ല വലി വല്ല്യ ഏട്ടത്തിന്റെ കൊറച്ച്ണ്ട്
മുബഷിറാക്കില്ല തോന്നുണ്ട് ഇച്ച്ണ്ട് എന്റെ ഇമ്മാക്ക് നല്ലോ ഇണ്ടായിക്ക്ണ് ഇച്ച് മുന്നിലൊരു മൂന്നാലെണ്ണങ്ങനെ കാണാണ്ട് അതന്നെയ്ക്കാരം
ആഹ് ആഹ്
ഏഹ് അഹ് സെരി ഏ അനക്ക് നെരച്ച്ണ്ല്ലേ? അപ്പം സമാധാനണ്ട്ട്ടോ
ഏഹ് ഇജൈന് ഇന്റെ താഴല്ലേല്ലേ? അതെ ഇത്ര വയസ്സൊന്നും ഇന്റെ ഇന്റെ ചെറിയ അഞ്ചത്തിക്കും കൂടിണ്ടായീനി അഹ് പിന്നെ ടെൻഷനാ ഇണ്ടായിട്ടാ അങ്ങനെക്കാവുമ്പള നമുക്ക് മുടി നേരക്കോല്ലോ? അല്ല വെറുതെ നെരക്കൊന്നുല്ല്യ പിന്നെ അതുപോലെ വിറ്റാമിൻ ആ ഇന്നാ ആഹ് ഇന്നാ ഓക്കെ ന്നാ